പറ്റുന്നുണ്ട് കേൾ
ആഹ് കേൾക്ക കേൾക്ക.
വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ?
വീട്ടിലങ്ങനെ കൃഷിന്ന് പറഞ്ഞാ നമ്മള്. ഇവിടെ കൗങ്ങ് തെങ്ങ് അത്യാവശ്യം അങ്ങനത്തെ സംഗതി ഒക്കെള്ളൂ അല്ലാതെ വേറെ. പച്ചക്കറി ഐറ്റംസ് ഒന്നുമില്ല അങ്ങ അതുപോലത്തെ സാധനങ്ങളെ ഉള്ളു. അവിടെണ്ട് ആഹ് പ്ലാവ് ഉണ്ട്. പിന്നെ റംമ്പുട്ടാന് തൈയുണ്ട് അങ്ങനെ മാവുണ്ട്. പിന്നെ കൊറച്ച് വാഴയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ അവിടെക്കെ കൃഷിയൊക്കെ ഉണ്ടോ.
വിടെ കൃഷിയായിട്ട് അങ്ങനെയില്ല പക്ഷെ ഇവിടെ അമ്മയ്ക്ക് ഭയങ്കര ചെടികള് ഭയങ്കര ഇഷ്ടാണ് ഇഷ്ടം പോലെ ചെടികള്ണ്ട് വീട് നെറ്ച്ചും ചെടികളുണ്ട് അകത്തുംണ്ട് പൊറത്തുണ്ട്
ആഹ് ശെരി ആഹ് ശരി
ഇൻഡോർ പ്ലാന്ൻറ്സും ഉണ്ട് ഔട്ട്ഡോറും ണ്ട്
ആഹ് നെറയെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ
ഇഷ്ടംമ്പോലെ വീട് ചെടി കാരണം കാണത്തില്ല
ആഹ് അത് ഒരുപാ ഇപ്പയ് ജോദിക്കോ ചെടി ചെടിയോട് ഇഷ്ടാണോ
അമ്മ് ഏ ആദ്യം ഒന്നും അത്ര നമ്മള് ഇതിനെക്കുറിച്ചങ്ങനെ ശ്രദ്ധിക്കാറൊന്നു നെറച്ചും ഭയങ്കര ഭംഗിയിലൊക്കെ ഇങ്ങനെ ഇപ്പോ കെടക്കുന്ന കാണുന്നൊണ്ട് ഒരു പ്രത്യേക ഒരുഷ് ഷ്ട ഒക്കെണ്ട് വൈകിയിട്ട് എല്ലാരും
തെങ്ങനെയാണ് ഈ പൂക്കളുള്ള ചെടികളാണോ
ആഹ് പൂക്കള് ള്ളത്ണ്ട് അല്ലാതെ മറ്റേ ഗ്രാസ്ണ്ട് തറയില്
ആഹ് ആഹ് എല്ലതും ഉണ്ട്
അത്ണ്ട് പിന്നെ മതില്ല് രണ്ട് സൈഡില് ആഹ് അതന്നെ ന്ന നമ്മുടെ വീടിന്റെ മതിൽന്റെ ര ണ്ട് സൈഡിലായിട്ട് മറ്റേ കടലാസ് ചെടിനും പറയാം അവിടെന്ത് ആഹ് കട ഇഷ്ടം പോലെ പല കളറില് നിപ്പ്ണ്ട് അത് ഭയങ്കര ഭംഗിയാ പൊറ ത്ത്ന്ന് കാണാൻ വേണ്ടി
ആഹ് അഅ് ശരി ആ മതിലില് ചുറ്റും നീണ്ട് പരത്തി അങ്ങനെക്കെ ആക്കിയിട്ട് വെച്ച് വെച്ചിരിക്കുകയാണോ?
ആദ്യം ചട്ടിയിലായിരുന്നു പിന്നെ തറയിലിട്ട് നട്ട് വളർ ഭയങ്കരായിട്ട് പന്തലിക്കാൻ തൊടങ്ങിയപ്പോഴത്തേകും
ഉം ബാവാ മതിൽന്റെ അപ്പറ്ത്ത്ക്ക് ഇങ്ങട്ട് ഇട്ടിട്ടുണ്ടാവൂല്ലേ
ആഹ് ഇട്ട്ട്ട്ണ്ട് മൂന്നാല് കളറ്ണ്ട്
ഏഹ് അഅ് ശെരി കാണാൻ നല്ല ഭംഗിയാവൂലേ
അത് ആഹ് പൂവ് പിടിക്കുന്ന സമയത്ത് വി പൊറത്ത്ന്ന് കാണാൻ ന ല്ല ഭംഗിയാണ് വീട് കാണാൻ
ശരി ആഹ് അത് ഇഷ്ടാ കാണുമ്പത് ഭംഗിന്നെട്ടോ പല കളർല് നിക്ക്ന്നത് കാണുമ്പോ
എടയ്ക്കിടക്ക് പിള്ളേരൊക്കെ വന്നു
ചെലത് ന് ഏഹ് അഅ് ശെരി അത് അതേപോലെ നമക്ക് അത് വെട്ടിട്ടൊക്കെ കളയുമ്പോ പിന്നെന്താണ് അത് നറയെ മുള്ള്ള്ള സാധനല്ലേ അത് ആഹ് അഅ് ബുദ്ധിമു ട്ടാണ് അത് ഒന്ന് നമ്മള് വെട്ടി നമ്മളത് പ്രൂൺ ചെയ്ത് ശരിയാക്കൊക്കെ ചെയ്യല്ലോ പക്ഷെ അത് എവിടെലും കൊണ്ടോയിടാനും മ്പഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ വിട്ട് കൊണ്ടുപൊയിട്ട് അത് ലാസ്റ്റ് ഒണങ്ങിയതിന് ശേഷം കത്തിച്ച് കളയണ്ടി വരും അല്ലെങ്കി അതിന്റെ മുള്ള് ന്ന് പറ്ഞ്ഞാ ഭയങ്കര താ
നമ്മളവിടെ നമ്മുടെ ഫ്രണ്ടില് വല്ല്യൊരു തോട്ടമാണ്
ആഹ് അഅ്ശെ
അപ്പോഴത്തേക് അവിടെ ഒരു പൊട്ട കെണറുണ്ട് അവിടെയാണ് നമ്മൾ ഇതിന്റെ വേസ് ചെല്ലാം കൊണ്ട ഇടുന്നുന്ന് വെച്ചാ പ്ലാസ്റ്റിക് അല്ലാ ഈ ചെടിയൊക്കെ മുറിച്ചിട്ടിട്ട് അതാവുമ്പം ആർക്കും അല്ലെങ്കി ആര്ടെങ്കിലും കാലിലും പൊത്ത് കേറി അവതക്കത് പ്രശ്നാവും
അതെ അതെ അതെ ശരിയാണ് അപ്പൊ എന്തിലാ കൊണ്ടയിടാ അർഞ്ഞ്?
ആഹ് ഒരു പൊട്ടക്കിണറ്ണ്ട് അതിനകത്ത്ടും അതാകുമ്പോ പിന്നെ
ആഹ് കൊഴപ്പില്ല ആർക്കും ബുദ്ധിമുട്ടില്ല അത് ശരിയാ അഅ് ശരിയാ ഉം
പിന്നെ കൃഷിയായിട്ട് നോക്കാണെങ്കി ഇഷ്ടം പോല മാവുണ്ട് പ്ലാവുണ്ട് തേക്ക്ണ്ട് പ്പം പിന്നേ അത്യാവശ്യം തേങ്ങയൊക്കെ കിട്ടാൻ തെങ്ങ്‌കളുണ്ട്
ആഹ് അവല്ല്യ തൊടി ഒക്കെള്ള സ്ഥല വീടാണോ?
ആഹ് അത്യാവശ്യൊക്കിണ്ട്.
അത് ശെരി മാവൊക്കെ പലേ തരം ണ്ടാവും ല്ലെ മാങ്ങകള്.
മാങ്ങ ചെത്താന് മൂന്നാ മൂന്ന് തരേ ഉള്ളൂ
ആഹ്.
ഒരെണ്ണത്തിന് നല്ല മധുരവാ ഒരെണ്ണം കർപ്പൂര മാങ്ങയെന്ന് പറയു നല്ല വലുതാവും.
അത് ശെരി ആഹ് നമ്മള് മൂവാ അതെന്താണ് മൂവാണ്ടമാവ് ഉമ്മല്ല അല്ലല്ലോ?
അല്ലല്ല വലിയ മാങ്ങയ ഒരുമാതിരി ഒരു പ്രത്യേക മണോം ടേസ്റ്റ് ക്കെ അതിന്.
ഏഹ് അ പ പഴുത്താലും നല്ലതെന്നാ ചെലത് പുഴു ണ്ടാവൂലേ ചെല മാങ്ങേല്.
ഒരു മാങ്ങയില് അത് പച്ചക്ക് നി നിക്ക്ന്നാണ് നല്ലത് പഴുത്ത അയിനാത്ത് ഒന്നും കിട്ടത്തില്ല അത് മൊ തോം പുഴുവായിരിക്കും.
ആഹ് അയ് ശരി ഓരോ മാങ്ങക്കും ഓരോത്ണ്ട് പിന്നിപ്പോ പുഴു മാങ്ങ പഴക്ക്ണേന്റെ മുന്നേ ചെലര് എന്താണ് പൊട്ടിച്ചിട്ട് എളം ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട്ട്ടക്ക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം. കോ പത്ത് മിനിറ്റ് മുക്കി അങ്ങനെ മുക്കി വെ ആ പത്ത് മിനിറ്റ് മുക്കി വെച്ചാല് അതില് പുഴു പഴുത്ത പുഴു വെരില്ലാന്നൊക്കെ കാണ്ടിട്ട്ണ്ട്. പലരും ചെയ്തോക്കീട്ട് സക്സസ് ആയി ന്നൊക്കെ പറയ്ണ കേട്ടിട്ട്ണ്ട്. യൂട്യൂബിലൊക്കെ കണ്ടിര്ന്നോ അങ്ങനത്തെ വീഡിയോസൊക്കെ.
ഇല്ല്യ അവ്ടെ അങ്ങനെ ചെയ്യാറുണ്ടോ
ആ അവ്ടെ ഒരു എന്റെ റിലേറ്റീവ് അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ട്ണ്ട്. ഇത് ചെയ്തവര് ചെയ്യും ഇവിടക്കെ അധികം മധുരം ന മൂവാണ്ടൻ ന്ന് പർ കേട്ടിട്ട്ണ്ടോ ആഹ് ആ മാവാണ് ഇവിടിള്ളത് അതില് പുഴൊന്നുല്ല്യ ക്ഷെ പഴുത്ത നല്ല മ നല്ല മധുരംന്ന് പറയും മ്മള് കടേന്ന് വാങ്ങുന്ന നീല മാങ്ങ അങ്ങൻത്തെ അത്ര മധുരൊന്നുല്ലൃ എന്നാലും ടേസ്റ്റ്ന്നെയാണ് കൊഴപ്പൊന്നുല്ല. പിന്നെ ചെറിയ എന്താണ് ഈ എന്താ കറിയൊക്ക വെക്കണ മാങ്ങല്ല്യേ മുത്തുക്കുടിയൻ ന്നൊക്കെ പറയും ഇവ്ടെ.
ഉം മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒണ്ടാക്കാറൊണ്ടോ
ആഹ് ഞാൻ ഉണ്ടാക്കാറൊക്കെണ്ട് എപ്പഴേങ്കിലും വല്ല എപ്പഴേങ്കിലുംന്ന് പർഞ്ഞ പ്പ മാങ്ങേടെ സീസണ ആവുംമ്പഴല്ലേ അമ്മളിണ്ടാക്ക അത് ഒരു തവണയ അങ്ങന ക്ക തന്നിണ്ടാക്കൂള്ളൂട്ടാ പക്ഷെ ഏൻക്ക് കഴിക്കാനായിട്ട് മാങ്ങ കഴിക്കാൻ നല്ല ഇഷ്ട്ടാ മാംമ്പഴ പുളിശേരിലെ അത് പറയുമ്പോ പോലും വെള്ളം വായില് വെള്ളം വെരുണു അത് കേൾക്കു പറയുംമ്പം.
ഇവിടെ കുഞ്ഞ് മാങ്ങെണ്ട് അത് നാട്ടു മാങ്ങേന്ന് പറയും.
ആഹ് ആ അത് വെച്ചിട്ടാണല്ലോ അങ്ങൻത്തെ മാവുങ്ങ വെച്ചിട്ടാണല്ലോ കൂടുതലായിട്ട്ണ്ടാക്ക.
ആ ആ കുഞ്ഞു മാങ്ങ നല്ല ടേസ്റ്റ് ഇവ്ട അമ്മയിണ്ടാക്കും നല്ല
ഏസ് ആഹ് ആഹ് ആഹ്. അല്ല ഓരോന്ന് ഓരോന്ന് നമ്മള് നമുക്കങ്ങനെ അതിണ്ടാക്കാനോന്നും അറിയുന്നുണ്ടായിരി പിന്നെ യൂട്യൂബിലൊക്കെ കാണാൻ തൊടങ്ങീ ഇപ്പഴാണ് നമ്മള് മാമ്പഴ പുളുശ്ശേരിക്ക ഇണ്ടാക്കാൻ തൊടങ്ങിയത്. അല്ലാതെ അറിയൊന്നുല്ലൃ പിന്നെ അധികം പിന്നെ ഞ ഞങ്ങള് ളിടയിലൊന്നും അങ്ങനെ മാംമ്പഴ പുളുശ്ശേരി അങ്ങനത്തെ സംഗതിയൊന്നും ഓ അങ്ങനെയൊന്നുണ്ടാ ക്കുന്നുല്ലൃ ഇപ്പൊഴാണ് പിന്നെ യൂ ട്യൂബൊക്കെ വന്നതോടു കൂടിയാണ് അങ്ങൻത്തെ സാധനൊക്കെ ഇണ്ടാക്കാനുള്ളൊര് ടെൻഡൻസി ഞമക്ക് മാങ്ങ കൊറേണ്ടാവുംമ്പോ അമ്മളിണ്ടാക്കി നോക്കുവല്ലോ. ഉം
ആ സ ദ്യാണോ ഇഷ്ടം ബിരിയാണി അല്ല അങ്ങൻത്തെ ഐറ്റംസാണോ ഇഷ്ടം കൂടുതല്
സദ്യ വല്ലപ്പ സദ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങള കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടൊക്ക കഴിക്കുന്ന സദ്യാണെങ്കിലോ അതൊക്കെ ടേസ്റ്റെയ്യാൻ ഇഷ്ടാണ് പക്ഷെ നമ്മള് അതൊക്കെ എപ്പോഴെങ്കിലും കഴിക്കുംമ്പോ അതിഷ്ട്ടാണ് പക്ഷെ എപ്പഴും കഴിക്കാനൊന്നും വലൃ താല്പര്യൊന്നുല്ല അല്ല ബിരിയാണി വേറുള്ള സാധനങ്ങളൊക്കാണെങ്കിലാണ് കൂടുതൽ ഇഷ്ടം കഴിക്കാനായിട്ട് നമുക്ക് വായിക്ക് രുചി ഫീലെയ്യ അത് കഴിക്കുംമ്പൊഴാണ് കൂടുതലൊരു സംതൃപ്തിയൊക്കെ കിട്ടാ
ബിരിയാണിക്കല്ലേ
എഹ് ജോലിക്കെങ്ങനെയാ?
എനിക്ക് അങ്ങനെയല്ല ഓരോ സമയം ഓരോ മൂഡ് അനുസരിച്ച പക്ഷെ നല്ല സാ ഇവിടെ നല്ല സദ്യ കിട്ടും
ആഹ് അഹ് ശെരി അല്ല നിങ്ങളെ ഭാഗത്തൊക്കെ പിന്നെ എന്താണ് ചെലേ നാട്ടിലൊക്കെ ഇണ്ടല്ലോ സദ്യയുടെ കൂടെ നോൺ വെജും കൂടെ ഇണ്ടാവൊല്ലോ? അവ്ടെക്കെ അങ്ങനെണ്ടോ? എല്ല കണ്ടിട്ടില്ലേ? ഇയാള് കണ്ടിട്ടില്ലേ അങ്ങനെ?
കണ്ടിട്ടിണ്ട് ഇപ്പ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോ വുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നല്ല സദ്യ കിട്ടും ഉം ഒരു പത്ത് പതിനഞ്ചത് തരം കറികളും നാല് തരം പായസ സവും ബോളിയും കഴിച്ചിട്ടുണ്ടോ അങ്ങനെ?
ഇല്ലല്ല ഞാൻ കഴിച്ചിട്ടില്ല കല്യാണത്തിനൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിലൊക്കെള്ള ഇപ്പം സദ്യ കഴിച്ചിട്ട്ണ്ട് എന്നല്ലാതെ അവരുടെ കല്യാണ ഇങ്ങളെ ഹിന്ദൂസിന്റെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ അവ അങ്ങനത്തെ കല്യാണങ്ങൾക്കല്ലേ ഇപ്പൊ സദ്യ സദ്യയെക്കെ ഇണ്ടാവാറൊള്ളു ആഹ് ആഹ് അതൊക്കെ കഴിച്ചിട്ടുണ്ട് ഉണ്ടാ ക്കിയ്ട്ടൊക്കെണ്ട് ഉണ്ടാക്കിയ്ട്ടൊക്കെ ഇണ്ട് പക്ഷെ എന്താന്നറിയേ ഇത് ഇണ്ടാക്കി കഴിഞ്ഞ് വരുമ്പയേക്ക് നമുക്ക് അതിനോടങ്ങ് മടു ത്തും മടുത്തു പോവും കാരണം എന്തെച്ചാല് പണിയെടുത്തങ്ങ് ക്ഷീണിച്ചിട്ട് നമുക്ക് കഴിക്കാനുള്ളൊരു എനർജിണ്ടാവൂല അമ്മക്കത് വേറൊരാള് ഇണ്ടാക്കിയിട്ട് നമുക്ക് തന്നിട്ട് കഴിക്കാണെങ്കി അത് നമുക്ക് ടേസ്റ്റോട് കൂടി കഴിക്കാ പക്ഷെ നമ്മള് ഇങ്ങട്ട് പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിനോടൊര് ആ ഒരു കഴി കാനുള്ളൊരു ഇൻട്രസ്റ്റ് ആണ്ട് പോവല്ലോ?
ഉം
അതെ അങ്ങ അങ്ങനെ ആ ഇഷ്ട്ടം പോലെ കഴിക്കും ആഹ് ഇവിടെ ഇഷ്ടം പോലെ ചക്കയിണ്ട് പക്ഷെ എപ്പഴും പിന്നെ അങ്ങനെ കഴിക്കാ എപ്പഴെങ്കിലൊക്കെ കി കിട്ടിയാ കഴിക്കാനാണ് താല്പര്യം അല്ലാതെ ചക്ക ഇണ്ട്ന്ന് കരുതി എപ്പോഴും അത് കഴി ക്ക്ണേനോട് താൽപര്യ
അല്ല അവിടെ ഏതൊക്കെ തരം ചക്കകള ഒള്ളെ? ഇവിടെ നല്ല തേൻ വരിക്ക ഒക്കെയ്ണ്ട്
അതും ആഹ് അങ്ങനത്തെ ഏഹ് അങ്ങനെന്നും ചോയ്ച്ചാ ഇൻക്ക് പറയാന് അറിയില്ലട്ടോ ഏതൊക്കെ ടൈപ്പാണ് എന്ന് ചോദിച്ചാല് എല്ലാം ചെലര് തരുന്നത് നല്ല മധുരള്ള ചക്കയാകും ചെലത് അത്ര
ഓറഞ്ച് കളറ് കണ്ടിട്ടുണ്ടോ? ഓറഞ്ച് കളറ്?
ഓറഞ്ച് കളറ് ചക്ക ചക്കാന്ന് പറഞ്ഞ ഇപ്പത്തെ വിയറ്റ്നാം മേളി പോലത്തെ പ്ലാവിലെക്കെ കണ്ടിട്ടുണ്ട് ആ ചക്ക
നമ്മളെ എവിടെയിണ്ട് ഓറഞ്ച് നല്ല തേൻ വെരിക്ക നല്ല ടേസ്റ്റാ അത് കഴിക്കാൻ
ആഹ് അതൊന്നും ഇവിടെ ഇവിടെ അങ്ങനത്തെ ചക്കയെന്നും ഇവിടെ നമ്മളെ വീട്ടിലൊന്നും ഇല്ലേ ചെൽപ്പം ഇണ്ടാവട്ടോ? പലയിടത്തും പലതരം ചക്കകളല്ലേ? ഇവിടെ ഇവിടെ ഇല്ല പിന്നെപ്പൊ ഒരു വീട്ടിലന്നെ നമ്മടെ വീട്ടിൽന്നന്നെ ഇണ്ടായിട്ട് പ്ലാവിന്റെ തയ്യ് പറിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടോയി നട്ട എന്നാലും അതില്ണ്ടാവ്ണ ചക്ക വേറെ ടേസ്റ്റാകും ഇതുപോലെന്നെ ആയിക്കോണം എന്നൊന്നുല്ല ഓ വെറൈറ്റി ആവോല്ലോ? അപ്പൊ ഓരോ പ്ലാവിലെ ചക്കയും ഓരോ തരാണ് ഒന്നും സെയിം ടേസ്റ്റായിട്ട് എവിടിത്തിം തോന്നിയിട്ടില്ല എവടെന്ന് കൊണ്ടര്ന്നതും എന്തെങ്കി ലും ഒരു വ്യത്യാസം ഇണ്ടാവല്ലോ? അതിന്റെ ടേസ്റ്റിനൊക്കെ പലയിടത്തും ഉം പിന്നെ ഇയാൾക്ക് പിന്നെ ഈ ബീഫ് കഴിക്കുമ്പോ മാത്രഉള്ളു അലർജി
ആഹ് ബീഫ് കഴികുമ്പഴേ ഉള്ളു അല്ലാതെ വേറെ ഒന്നും കഴി
അപ്പൊ അത് കഴി ഈ ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെ അലർജി വരും കൊഞ്ചു കഴിക്കുമ്പഴോ
കൊഞ്ച് ഒന്നും കഴിക്കുമോ എനിക്കല്ല ബീഫ് കഴിക്കുമ്പോ അലർജി വരാന്ന് വച്ചാ ആദ്യം ഒന്നും ഇല്ലായിരുന്നു എടാ ഫസ്റ്റ് തൊടങ്ങിയപ്പോം ചൊറിച്ചില് മാത്ര ഉള്ളായിരുന്നു പിന്നെ അത് ഭയങ്കര വയറുവേദനയായി വൊമിറ്റിംഗ് ആയി പിന്നെ തല കറങ്ങി വീഴും വായിന്ന് അങ്ങനെ ചെലപ്പഴൊക്കെ അങ്ങ് ഭയങ്കര സിവിയർ കണ്ടീഷനിലൊക്കെ പോയിട്ടുണ്ട്
അത് ശെരി ആഹ് ആഹ് ആഹ് അങ്ങനെഒക്കെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കഴിക്കുമ്പോ മാത്രേള്ളൂ
ഉം പക്ഷെ ഇവിടെ എല്ലാവർക്കും ബീഫ് നല്ല ഇഷ്ടാണ് അപ്പൊ ഞാൻ ഒരാൾക്ക് ഇങ്ങനെ ആയതുകൊണ്ട് അവർക്കിവിടെ കുക്ക് ചെയ്യാനും പറ്റത്തില്ല കഴിക്കാനും പറ്റത്തില്ല
ആഹ അത് ശെരി ആഹ അപ്പൊ അല്ല കുക്ക് ചെയ്തൂന്ന് കരുതിട്ട് ഇയാൾ ഇള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാനൊര് ബുദ്ധിമുട്ട്ല്ലേ
അല്ല കുക്ക് ചെയ്യുമ്പോ എനിക്ക് അതിന്റെ സ്മെല്ലൊന്നും പിന്നെ പിന്നെ കണ്ടീഷൻ വഷളാവാൻ തൊടങ്ങിയതോടെ സ്മെൽ ഒന്നും പിടിക്കാതായി അതിന്റെ അത് അത് കാണുമ്പോ തന്നെ ഒരുമാതിരി ആവും
അതെന്താണ് അത് ആദ്യം മുതലേ ആദ്യം കഴ്ച്ചിരിന്നില്ലേ
ആദ്യം കഴിച്ചായിരുന്നു പിന്നെ എപ്പളോ ഇങ്ങനെയൊക്കെ ആയി പക്ഷെ വീട്ടിലെല്ലാവർക്കും ബീഫ് നല്ല ഇഷ്ടാണ് ഞാനുള്ളത് കൊണ്ട് ഇവിടെ ആർക്കും വെക്കാനും പറ്റത്തില്ല കഴി അവർക്ക് ആവശ്യം അത്രേയും കൊതി വരുമ്പോ അവര് പുറത്തു പോയി കഴിക്കും
ഉം അങ്ങനെ ഓരോരുത്തരായ അവരുടെ ഇഷ്ടം ഇതാക്കുന്നത് പുറത്തു പോയിട്ട് കഴിച്ചിട്ടല്ലേ
വീട്ടി വെക്കത്തില്ല
ആഹ അത് ശരി
വീട്ടിൽ വെച്ചാലും പിന്നെ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോ അതിന്റെ ഒരു സ്മെല്ല് ആയിരിക്കും
ആഹ് അത് ശെരിയാണ് അത് ശെരിയാ ഇഷ്ടല്ലാന്ന്ണ്ടെകിൽ പിന്നെ നമുക്ക് എല്ലാതിനും ആഹ് സ്മെൽ സ്മെല്ല് ഫീൽ ചെയ്യും അപ്പൊ അത് ഇട് ആഹ് ശെരി എന്നാ ശെരി വേറെ ഒന്നും ഇല്ല്യല്ലോ ഓക്കെ
ഇല്ല ഓക്കെ